ഓ കേൾക്കാൻ പറ്റുന്നുണ്ട്
ആ അ ആ
പിള്ളേരെ കുറഞ്ഞു ഞങ്ങളെ ഭക്ഷ ഭക്ഷണമൊക്കെ കഴിച്ചോ
ആ ഭക്ഷണൊക്കെ കഴിച്ചു പിള്ളേര് ഒറങ്ങിട്ടില്ല ആള് ഹ് എന്റെ കൂടെ ഇങ്ങനെ നടക്ക
ഓ എന്താ പിള്ളേ മോളെ പേര എന്താണ്
ആ ഒരാളുടെ പേര് ആരാധന ഉം അലയാളുടെ പേര് പേര് അർപ്പിത
ആ
ആ
വീട്ടില ആരൊക്കെയല്ലേ വീട്ടില ആരൊക്കെയല്ലേ
ഞങ്ങ ഞങ്ങൊരു കൂട്ടുകടുംബമാണ്
ഉ ഓ
മൂത്ത ചേട്ടനും മൂത്ത ചേട്ടനും ഫാമിലിയും പിന്നെ ഞങ്ങളുംആണ് ഇപ്പ ഉള്ളത് ആ രണ്ടാമ സുജേട്ട്ന്റെ ഫാമിലിയും അവര് മാറി ഇപ്പൊ അടുത്തെന്നെ ഒരു വീട് വാങ്ങിട്ട് അവര് ആ വീട്ടില് താമസം
എങ്ങനേണ് വീട്ടിലൊക്കെങ്ങനേണ് രാവിലെ എല്ലാരും വേഗം പെട്ടെന്ന് എണീക്കോ
പെട്ടെന്ന് അ ഉസ് നമുക്ക് പണിക്ക്യോക്കെ പോണോരാണെങ്കി എഴുന്നേറ്റ് വേഗം ചോറും കൂട്ടാനൊക്കെ വെക്കാൻ നോക്കും
ഞ്ഞോഹ് പെട്ടെന്ന് ഫുണ്ടൊക്കെ കഴിച് അങ്ങനെക്കെ ആണ്ല്ലേ അല്ലാത്തർക്ക്
അ അല്ലങ്കി ആ ഇത്തിരിനേരം വൈകിട്ടൊക്കെ എഴുന്നേൽക്കുള്ളൂ ഇപ്പൊ ഇന്ന് ആർക്കും പണിയ ഒന്നും ഇണ്ടായിരു ഇല്ല അപ്പ നേരം വൈയ്കി എഴുനേറ്റ് അപ്പ ഞാങ്ങ ചായക്കടി ഒക്കെ ഉണ്ടാക്കി ആ ചാപ്പാത്തി ആ ഗ്രീൻപീസ് കറി ഇണ്ടാക്കി
ആ ഈ ചപ്പാത്തിങ്ങളും വ ഇ പത്തിരി ചപ്പാത്തി ആക്കിയാണ്ട് പരുത്തലാണോ അല്ല പ്രസ്സിൽട്ട് അമർത്താറാണോ എങ്ങനെ പതിവ്
ഏ പരത്തല്ലാണ് പതിവ്
ആ അപ്പൊന്ത് കട്ടി പോവാറുണ്ടോ
ഓ അങ്ങനെ പ്രശ്നങ്ങ ഉണ്ടായില്ല ട്ടോ
ആ അങ്ങനെയൊക്കെല്ലേ ഇപ്പം തന്നെ ആ ഹാരത്തിന് എന്തേന് കറി എന്തേനി
ഇപ്പ കറി ഞങ്ങള് മത്തങ്ങിം പയറും അരച്ചൊക്കെ വെക്കാന്ന് വിചാരിച്ചു വെച്ചീല്ല കൊ കൊത്തിക്കാച്ചി
ഏഹ് മത്തങ്ങ്യ എങ്ങനെ പച്ചൊളകു ഉപ്പൂട്ടാണ്ടാ തേങ്ങര്ച്ചാറാണോ കറി വെക്കാറ്
അങ്ങനേണ് വെക്കല്
ഉം
പീൻന് ഇന്ന് അങ്ങനെ ചെയ്തീല്ല വെറുതെ നമ്മള് കുത്തി കാച്ചുല്ലേ കൂട്ടാൻ അതുപോലെ കാച്ചി കൂട്ടാൻ ഉം ആഹ്
പച്ചമുളക് ഉപ്പ് മറ്റൻമുളക് അതൊക്കെയാണോ ഇടാ
ആഹ്
ആ ആ വെള്ളല്ലാതെ വെ ട്ട് കാനല്ലേ
ആ അരച്ച് അര അല്ല ഗ്രീൻ പീസ് ആ പയറ്ല് അത് പയറ് ആല പയറ് നാടൻ പയറ് ഉണക്കാ
അതെ എങ്ങ് എനെങ്ങള് വെക്കാറ് പച്ച പച്ചളകും ഉപ്പ് ഇട്ടാണ്ടാണോ
ആഹ് വേവിക്കണതിലേ ക്കറിലിട്ട് വേവിക്കൂ അങ്ങനെ
അങ്ങനെ
ആ ആ ഉം
ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് ഫുടേതാണ്
ഫുഡ് അങ്ങനെ ബിരിയാണിയൊക്കെ ഇഷ്ടാണ്
ആ ബീഫ് ബിരിയാണി ചിക്കൻ ബിരിയാണി മ ട്ടൻ ബിരിയാണി ബീഫ് ഫ്രൈ അങ്ങനെ എന്താണ് ഇഷ്ടം
ചിക്കൻ ബിരിയാണി
ഓ ചിക്കൻ ബിരിയാണി ചിക്കൻ ബിരിയാണി ങ്ങ വ് ത്രി തയ്യാറാക്കാറുണ്ടോ
ഇല്ല ഇല്ല ഇത് വരായിട്ട് വെച്ചിട്ടില്ല അങ്ങനെ
ഏ ബീഫ് ബിരിയാണിയോ ഓ ചിക്കൻ ബിരിയാണി വെക്കാൻ നല്ല ഈസി നീയാല്ലേ
അതെ ആ നമ്മളങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല ആം കഴിക്കാവുന്ന തോന്നുകയാണെങ്കിൽ പുറത്തൊക്ക പോകുമ്പോ വല്ലപ്പോഴും പുറത്തത്ത് പോകുമ്പോ കഴിക്കും
പൈ പോ ഓ അങ്ങനെയാണോ അങ്ങനെ
ആ
വീട്ട് ഫാമിലിയില് ആരും ഇങ്ങനെ വീട്ട് ബീഫ് ബിരിയാണി ഒന്നും ചിക്കൻ ബിരിയാണി ഒന്നും ഉണ്ടാക്കാറില്ല
ഞങ്ങ ത്വരായിട്ട് വെച്ചിട്ടില്ലേ ഇവിടെ ബിരിയാണി
ഏഹ് ന്യുസിയാണ് ടാ
അതെയാ
ആഹ് ബീഫ് ബിരിയാണി ഇണ്ടാ ക്കാന്ന് പറഞ്ഞാല് ആദ്യം ഒരു ചട്ടി ഇട്ക്കാ ഒരു കടായി ഇട്ക്കാ
ഏഹ് ഞങ്ങള് എന്റെ സ്വന്തം വി ട്ടില് നിക്കാൻ പോവുമ്പഴുണ്ടല്ലോ ഒന്ന് ട്രൈയെയ്ത് നോക്കി പശ് നമ്മ കടേന്നൊക്കെ വേടിക്ക്ണ ആ ഒരു ഫീല് അത് കിട്ടാറില്ല ടേസ്റ്റ് ആ ടേസ്റ്റ് അതിനാന കട്ടാറില്ല ഉണ്ടാക്കി ഒോക്കിയ പോ
മന്തി ഷ്ടാണോ
ആഹ് ഇഷ്ടാണ് കഴിക്കും
അല്ല അത് വീട്ടല്ല ഇണ്ടാക്കാറുണ്ടോ മന്തിച്ച് സിംമ്പിൾ ആണല്ലോ ഉണ്ടാക്കാന്
അതെതെ നമ്മള് ഒന്നും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ല അക്ക കടേവെച്ച് കഴിക്കല് ഇത് അ ആഹ്
അങ്ങനെ
അയിന്റെ ചിക്കൻ ബിരിയാണിയുടെതൊന്ന് പറയാ റെസിപ്പി
ആ ചിക്കൻ ബിരിയാണി ആദ്യം സൺഫ്ലവർ ഓയിൽ എടുക്കുക അല്ലെങ്കിൽ വെളിച്ചെണ്ണ
ആ
അതിലേക്ക് സവാള എടുക സവാള ഒരു മീഡിയം വാടി വരുമ്പം ഒരു ബ്രൗൺ കളർ ആകുമ്പോ അയക്ക്
അല്ല- ആഹ് -
ഇഞ്ചി വെളുത്തുള്ളിട്ട് പേസ്റ്റ് ഇട്ടിട്ട് പ ച്ചമണം പോ മാറുമ്പളെ-
പച്ചമണം മാറുന്നവരെ ങ്ങള് എളക്കിക്കൊടുക്ക്ക-
ഇള്ളാ-
നല്ലോണംമിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് തക്കാളി ഇടുക. ട-
ആതെ-
തക്കാളിയിട്ട് നല്ലോണം മിക്സ് ചെയ്യാ- മിഠായി- ത് ചേരുവകള് ചേർ ക്കണം മഞ്ഞപ്പൊടി കുരുമൊളക് ചുക്ക്പൊടി മഞ്ഞ, മല്ലിപ്പൊടി- ആ ചേരും- ഉപ്പും ചേർത്ത് അത് എന്നിട്ട് നല്ലോണംമിക്സ് ചെയ്യുക. ഇങ്ങട്ട് അകത്തിലേക്കും ഒരു വാ വാഴേൻ്റെല വെട്ടി വെക്കാ ചോറും മസാലയും സ
ആ ആ അതിനു വാഴെല വെക്കണല്ലേ
തുണി നല്ല തുണി വെച്ചെടുത്താ മതി. പിന്നെ വിനാഗ് റോ ലെമൺ ജ്യൂസോ ആ ഒന്ന് പിഴിയണേ
ആ ഈ ചിക്കൻ കറീൻ
ഈ ചിക്ക് ചിക്കൻക്ക് ലെമണോ അല്ലെങ്കി വിനാഗറോ പിഴിയണം. പുളിരസം വരാന്. ഇങ് ഇങ്ങട്ട് ചോറ് ചെ ഏ
ആ ആ ഞങ്ങ അതുണ്ടാക്കുമ്പോ ഒന്നും ചെയ്തിട്ട് ഇല്ലാ
മസാലേം ആ മസാലേം ഇതൊക്കെ തന്നെ. ഇതിടണം ഏ ഗരം മസാല ബിരിയാണി മസാല ആല്ലേ
ആ
ബിരിയാണി മസാല ഇടണം
ആ
മൂ ബിരിയാണി മസാല ഇത്‌ നാലോ മിക്സ്യ്യാ
ആ
മിക്സ് ചെയ്തെന് ശേഷം നല്ലവോണ്ണം മിക്സ് ചെയ്തെന് ശേഷം ഏ ഒരു എല വെച്ചിട്ട് ചോറ് അതിലേക്ക് റൈസ് അതിലേക്ക് ഊറ്റിടണം
ആ ഈ റൈസ് അധികം വേവാൻ പാട് ട്ടോ
പാടില്ല റേസ് ഒരു താളാ രണ്ടു താളാ വേവിൻ്റെ അരിക്ക അനുസരിച്ചാ വേവ് നനല്ല വേവ് വ്ണ്ടായി രണ്ട് താ തളച്ചാൽ മതി അല്ലെങ്കിൽ ഒരു തള തളച്ചാൽ മതി പെട്ടെന്ന് അടിയെ പിടിച്ച സാധ്യത ഇത്ണ്ട് അടിപിടിക്കണം നോക്കണം അം
ആഹ ആ ആപ്പ് കുഷ്
ഇങ്ങിട്ട് ഊറ്റിട്ടിട്ട് കൊറ ചഉപ്പ് ഇട്ടിട്ട് അള മിക്സ് ചെയ്ത് കൊടുക്കാം വിട്ട് നല്ലോണം മിക് മിക്സ് ചെയ്തതിന് ശേഷം ബിക്കു ഈ മസാല ഉണ്ടാക്കി വെച്ചേക്ക് ഊറ്റിടണം അതിനെ നമ്മൾ ഉള്ളി വട്ടി വെക്കണം
ഹ് എ അരിയുംമേൽ ഹ
അണ്ടി മുന്തിരി ആയിക്കിടാണ്ട് ഹ്ബിരിയാണി മസാല ഇട്ട് ഇ കൂട്ടിയിട്ടിട്ട് നല്ലോം ഇളക്കി എടക്കെടക്ക് ഇങ്ങനെ ഇട്ട്കൊടുക അങ്ങനെ കാട്ടി കൊടുക്കാറാണ് അങ്ങളെ പതിവ് നല്ല ടേസ്റ്റ്ണ് ചിക്ക ബി ബിരിയാണി അങ്ങനെ നിങ്ങൾ ഒരുദിവസം തയ്യാറാക്കി നോക്കുണ്ടി
ഓക്കെ ഹ ഹ അ പിന്നെ ഇപ്പോഴത ഉം ഇന്നലെ പെരുന്നാളായി സ്പെഷ്യൽ ആയിട്ട് വെച്ചിരുന്ന നെന്
വെജിറ്റബിൾ ബിരിയാണി ചിക്കൻ കടായി ബീഫ് ഫ്രൈ
ഹ ഇതൊക്കെനിങ്ങളന്നെ ഇത്കുക്കയ്യാ
ഹ ഉമ്മണ്ടാവും ഉമ്മി ഞാനും ഹലോ
ഹ ഇഷ്ടംഅല്ലേ കുക്കയ്യനേക്കെ
ഹ കുക്കയിനെ നല്ല ഇഷ് ണ് പക്ഷെ വ മേർച്ചന്ന പ ത്രം മോർണ ഇഷ്ടല്ല
ആഹ
ആ അതാണ് സീൻ ഏ ഞാനും കുക്ക് ചെയ്ത് കയ് ഞ്ഞാല് കൊട്ടതളത്തിലും, സിങ്കിലും ഒക്കെ പാത്രംണ്ടാവും അതൊക്കെ ഇമ്മച്ചി പിന്നെ അടക്കി പൊറക്കി മോറാറാണ് പതിവ് ഇൻക്കതിഷ്ട്ടല്ലാ ത്ത പണിയാണ് പാത്രം മോർണ പണി കുക്കിംഗ്‌ എന്ത് മാണെങ്കിലും ഇടുത്തു കൊടുക്കും ആ പാത്രം മോർണെ ഇൻക്കിഷ്ട്ടേ അല്ല അങ്ങനെയാണ് ചെയ്യാറില്ലത് ശ പിന്നെ എന്താ പാട്
ഉം പിന്നെന്താ
ന്നധികം
അസ്ബന്റിന് വീട്പണീലെ തേപ്പ്
ആ എപ്പ പറ ആ അങ്ങനത്തെ പണിയല്ലേ ആ എന്നും സ്ഥിരായിട്ട് പണിണ്ടാറ് ഇണ്ടാകാറ് ണ്ടോ
ആഹ് ഇപ്പൊ കൊറച്ചാളായിട്ടുണ്ട് പക്ഷെ ആ ചില സമയത്ത് ഉണ്ടാവാറില്ല ആ മഴക്കാലൊക്കെ മെയിൻ ആയിട്ട്
ആ നിങ്ങളെന്തേലും വർക്ക് ചെയ്യാറുണ്ടോ?
ഞാൻ ഏ രണ്ട് കുട്ടികളൊള്ളതുക്കൊണ്ട് എനിക്ക് പൊറത്ത് പോയി വർക്ക് ചെയ്യാ ചെയ്തില്ലേ ഇല്ല
ഉം
ഞാന് ലാബ് ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്തിരുന്നതാണ് കു കുട്ടിയായെ ആഹ് പോവാൻ താല്പര്യക്കെണ്ട് കുട്ടികളെ നോക്കാനായിട്ട് അങ്ങനെ ആരും ഇല്ലാത്തൊണ്ട് പോവാറില്ല പോയിട്ടില്ല ഇനി ഇവരക്കൊന്നു വലുതായി സ്
ആ ആ ഇങ്ങള് ഇങ്ങളെ വീട്ടിലാണോ താമസം അല്ല ഹസ്ബന്റ് റ്റിന്റെ വീട്ടിലാ താമസം
ഹസ്ബന്റിന്റെ വീട്ടില്
ആ
ഉ ഹും
നിങ്ങളെ ഉം ഹസ്ബന്റ് രാവിലെ ആണോ പണി ക്ക് പോവാറ് വൈകുന്നേര ആണോ
രാവിലെ
ഉം എന്ന ശരി ഞാ കോള് കട്ടാക്കുന്നേ